കേക്കാൻ പറ്റുന്നുണ്ടോ ആഹ് എനിക്കും കേക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിട്ട് ഇരിക്യാണോ എല്ലാവരും
ഞാൻ സുഖമായിട്ട് ഇരിക്കണു ഞാനിങ്ങനെ ചുമ്മാ ഫോണില ഇങ്ങനെ ന്യൂസും കണ്ടോണ്ടിരിക്കുവായിരുന്നേ
അതെല്ലേ ഇപ്പം മഴയൊക്കെ ഉണ്ടോ നാട്ടിൽ
മഴ ഉണ്ട് ഇപ്പൊ ഇരുണ്ടിങ്ങനെ നിക്കണു
ആഹ് ഇവിടെയും നല്ല മഴയൊക്കെഉണ്ട് ഇപ്പൊ ന്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഹ് കഴിഞ്ഞ വർഷമാണെങ്കിൽ ഈ സമയമൊക്കെ ന്യൂസ് നോക്കി കഴിഞ്ഞാല് മഴയായിരുന്നു കൂടുതലും കാണുന്നത് പക്ഷെ ഇപ്പം ആഹ് ഇലക്ഷന്റെ ചൂടാണ് വാർത്ത മൊത്തം നോക്കിക്കഴിഞ്ഞാൽ
മുഖ്യമന്ത്രീടെ ന്യൂസ്കള് ഇപ്പം അദ്ദേഹം പറയ്ണ എന്താന്നൊക്കെ ഓരോര്ത്തര്ങ്ങനെ നോയിക്കൊണ്ടിരിക്കുവാണല്ലോ പുതിയ ഒര് ന്യൂജൻ മുഖ്യമന്ത്രിയാണല്ലോ
ആഹ് അതെ സത്യാണ് എല്ലാരുങ്ങനെ ആറ്റ് നോറ്റ് ഇരിക്ക്യായിരുന്ന് കൊറേ ദിവസം മുഖ്യമന്ത്ര്യേ തീരുമാനിക്കുന്നതെന്നെ എത്ര ദിവസത്തെ നീണ്ട ചർച്ചായി ആരായി ആയിരിക്കും മുഖ്യൻ
ഒരിക്കല് പാർട്ടീടെ പാർട്ടീടെ നേതാക്കന്മാരെല്ലാം തീർന്നല്ലോ ഇതുവരെ എൽ ഡി എഫിലാണെങ്കില് ഇപ്പൊ പിണറായി അല്ലാണ്ട് വേറെറൊര് ആരും ഇല്ലോ യു ഡി എഫിലും അതുപോലെ തന്നെ ആരു ഇല്ലായിര്ന്നല്ലോ
അതെ അതെ അപ്പം എല്ലാം എല്ലാ കാര്യങ്ങളൂ അറയണവെങ്കില് വാർത്ത വെച്ച് നോക്കിയാ മതി ലോകത്ത് നടക്കുന്ന ഏത് കാര്യങ്ങളും ഇപ്പം നമുക്ക് ആഹ് അന്നേരം അന്നേരം അറിയാനായിട്ട് സാധിക്ക്യും
അറിയാനായിട്ട് പറ്റി ഇപ്പൊ നമുക്ക് പത്തവും ന്യൂസ് ടി വി ഒന്നും വേണല്ലോ കൈക്കുള്ളിക്കൂടെ ആണല്ലോ ഏത് വാർത്തയപ്പ തന്നെ
ഉം അടക്കം നമ്മടെ ടെക്നോളജിന്ന് പറ സാങ്കേതിക വിദ്യന്ന് പറയ്ന്നത് അത്രമാത്രം പുരോഗതി പ്രാഭിച്ച ഒര് കാലവാണല്ലോ ഇപ്പം ഇപ്പം പണ്ട് നമുക്കറിയാം പണ്ട് കാലത്താണെങ്കില് അഹ് വാർത്ത അതേപോലെ തന്നെ റേഡിയോ പത്രങ്ങള് അങ്ങനെയായിരുന്നു ഈ ന്യൂസും കാര്യങ്ങളും എല്ലാം ലോകത്തടക്ക്ന്ന കാര്യങ്ങളെല്ലാം മനുഷ്യരറിഞ്ഞിര്ന്നത് പക്ഷെ ഇപ്പം ആഹ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒര് സംഭവം നടന്നാല് ആ സെക്കൻഡി തന്നെ നമ്മക്ക്ത് അറിയാം
എ
ബൻ
അതല്ലേ അതാണ് ഏറ്റവും വല്ല്യ ഒരോ ഇനിപ്പോ വരുന്ന കാലഘട്ടങ്ങളിലേക്ക് എങ്ങനെക്ക്യായി മാറും അല്ല ഇപ്പൊ ഒരു ലെറ്റർ അയക്കാനായല്ലെങ്കി തന്നെ പണ്ട് ഒരു ലെറ്റർ വരുമ്പോഴുത്തേ ഒരു വാർത്ത അറിയുമ്പോഴത്തേക്ക് എത്ര കാല എന്തോരം ദിവസം കഴിഞ്ഞാ അറിയ്ണത് ഇപ്പല്ലേ ട്ട്രുമേ പോസ്റ്റ് ഓഫീസൊക്കെ പൂട്ട്യ പോലെയായല്ലോ
അതെ അത് സത്യാണ് പണ്ടാണെങ്കില് ഈ ദൂരത്ത്ത്തെക്കെ വീട്ടീന്ന് മാറി താമസിക്കുന്നവരും ദൂര സ്ഥലങ്ങളിലൊക്കെ താമസി ക്കുന്നവരും ഒക്കെ പരസ്പരം വിവരങ്ങള് കൈമാറാൻ കത്തയക്കുവാരുന്നു ചെയ്തിര്ന്നേ ആഹ് ക കത്തവരുടെ കയ്യിൽ എത്തുമോ ഇല്ല്യോന്ന് പോലും യാതൊരൊറപ്പൂല്ല എത്തിയാ തന്നേം ദിവസങ്ങള് കഴിഞ്ഞിട്ടായിരിക്കും എത്ത്ന്നത് പക്ഷെ ഇപ്പോഴോ ഒരു കോള് ഒര് മെസ്സേജ് അതിനപ്പറം ഒന്നുവില്ല നമക്ക് ഇപ്പം അപ്പപ്പം തന്നെ എല്ലാം പറയാനും വിവരങ്ങൾ അറിയിക്കാനും എന്തിന് വീഡിയോ കോളും ഒക്കെ ചെയ്ത് നേരിട്ട് കാണാനും സംസാരിക്കാനും എല്ലാം ഇപ്പം അവസരങ്ങളില്ലേ
എല്ലാ സൗകര്യോണ്ടോ ഗൾഫിലായാലൊക്കെ നേരത്തേക്കെ ഗെൽഫിൽ പോയി കഴിയുമ്പോഴത്തേക്കും എന്തോ ഒരു ഭയങ്കര ഒര് ബുദ്ധിമുട്ടല്ലേ
അതെ പക്ഷെ ഇപ്പം അങ്ങനെയല്ല കാലം മാറി, ഇപ്പൊ നാടോടുമ്പോ നടുവേ ഓടണംന്ന് പറയുന്ന പോലെ ഇപ്പം ആ ഒര് സാങ്കേതിക വിദ്യ വിദ്യകള് വികസിച്ചപ്പോ മനുഷ്യരും അതുപോലെ തന്നെ വികസിച്ചു.
വികസിച്ചു ഏത് ഗ്രാമത്തിലായാ പോലും ഇതെന്നെ അവസ്ഥ
അതെ ഇപ്പന്ന് പറയുന്ന ഒരു ഇത് കാണാനില്ല ഇപ്പൊ എല്ലാരും ആഹ് എന്താ പാടങ്ങളുണ്ടോ വയലുകളുണ്ടോ എല്ലാം നികത്തി വലിയ വലിയ കെട്ടിടങ്ങളും വീടുകളും ഒക്കെ പണിത് എല്ലാവരും ഒരു നഗരാന്തരീക്ഷത്തിലാണ് ഇപ്പോ കൂടുതലും ജീവി പണ്ടൊക്കെന്ന് പറഞ്ഞാല് ഇപ്പൊ ഏതെങ്കിലും ഒരു ഇപ്പൊ പശു തന്നെ ഏതെ ഇപ്പൊ ഒരു പത്ത് വീട് എടുത്താൽ നോക്കിക്കഴിഞ്ഞാൽ അതില് ഒരു വീട്ടില് പോയി പശുവിനെ കാണാൻ സാധിക്കില്ല
കവറുപാല് ഇപ്പം
പറഞ്ഞ എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും പശു തൊഴുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു
അതൊന്നും ഇല്ലല്ലോ ഇപ്പം തന്നെ പശു ഒണ്ടേ തന്നെയും അത് ഏതൊക്കെ പശുണ്ട് ഉണ്ടന്ന് പോലും അറിയൂല അതിപ്പോ ഒരു നേരത്തൊക്കെ ആണെങ്കിൽ ആ വീടിന്റെ അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോൾ ചാണകത്തിന്റേതായ ഒരു ഇതും ഉം അങ്ങനെ ഒക്കെ ഒരു ഗ്രാമാന്തരീക്ഷം ആയിരുന്നല്ലോ ഇപ്പന്ന് പറഞ്ഞാ പശു ഒണ്ടേലും അറിയുപോലും ഇല്ല അതിനും വാർക്ക വീട് കെട്ടി വയൽക്കോലും അങ്ങനത്തെ ഓരോ സജ്ജീകരണം കൊണ്ടല്ല ഇത്രക്ക് ലോകം പുരോഗമിച്ചതല്ലേ ഇനിയിപ്പം വ നമ്മ നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പൊഴോ നമ്മള് അല്ല നമ്മള് പേരൻസ് പറയണ കേട്ട് ഇങ്ങനെ ആ അങ്ങനെ നമ്മള് അവരുടെ കാലഘട്ട ഇട്ട് നോക്കും പോവാ അങ്ങനെയോ ഒന്ന് ഓർക്കും നമ്മുടെ നമ്മുടെ മക്കളോട് നമ്മുടെ കാലഘട്ടം ചെറുപ്പത്തിലെ കാലഘട്ടം പറയുമ്പോഴത്തേക്ക് ഭയങ്കര പിന്നെ അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഇനിയിപ്പൊ അവരുടെ മക്കളെ കാലഘട്ട ആകുമ്പഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ
അതെ അത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഒരു കാര്യാണ് ഇപ്പം നമ്മുടെ ഒരു നമ്മുടെ അമ്മമാരൊക്കെ ഉള്ള ഒരു ജീവിത വളർന്ന് വന്ന ഒരു കാലഘട്ടം അല്ല ഇന്നത്തെ കാലഘട്ടം ഇനി നമ്മുടെയൊക്കെ മക്കള് വളർന്ന് വരുമ്പൊ ഇങ്ങനെയും ആയിരിക്കില്ല. ഇനി ഏതൊക്കെ തരത്തില്ള്ള ടെക്നോളജീസ് ആയിരിക്കും വരാം പോവ്ന്നെന്ന് നമുക്ക് പോലും ഒര് പിടിത്തം ഇല്ല. ഇപ്പം എന്തിനാ പറയുന്നെ ഇപ്പോഴത്തെ ഒര് പുതിയ താ സംവിധാൻലൊള്ള എ ഐ അതായത് മനുഷ്യ.... എൻ അമുക്ക് ഇപ്പൊ ഒരു എന്തെങ്കിലും കണ്ട് കഴിഞ്ഞാല് ഇത് ഒറിജിനലാണൊ അതൊ ഏ ഐ ആണോന്ന് പോലും നമുക്ക് മൻസ്സിലാക്കാം പറ്റാത്തൊരു സാഹചര്യാ ഇപ്പൊ
ആഹ് സത്യം ഇപ്പം അത് അത് പർഞ്ഞോണ്ടെന്നെ പാട്ടുകാര്, എഴുത്ത് അങ്ങനെ എല്ലാവരുടെയും അതുപോലെ പാട്ടെല്ലെ എ ഐ പാടുവല്ലൊ.
ഞാന് ഒരു പാട്ട് അത്യാവശ്യം എഹ് ഒര് ത്തെ എഴുത്തൊക്കെ ഒണ്ട് എനിക്ക്. അപ്പം ഒര് പാട്ടെഴുതി ഏ ഐ ടേക്ക് എതിര് പാടാം കൊട്ത്ത്ട്ട് സാധാര്ണ ഒരു പാട്ടുകാര് മാറി നിക്കുന്ന രീതിയിലാണ് അവർ പാടി തന്നേക്ക്ണത്.
അതെ ഇപ്പം നമ്മുക്ക് എന്ത് വേണമെങ്കിലും എല്ലാത്തിനും ഉള്ള പ്പം നമുക്ക്പ്പൊ ആഹാരം വേണം വീട്ടിലിരുന്ന് ഓർഡർ ചെയ്താൽ ആഹാരം വീട്ടിൽ വരും. അതുപോലെ വസ്ത്രം അതും വീട്ടിലിരുന്ന് ഓർഡറെയ്താല് അതും നമ്മുടെ വീട്ടില് കൊണ്ട് തരും. അ എന്ന് വേണ്ട നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ കൺമുമ്പ് ല് നമ്മുടെ വിരൽ തുമ്പിലും ഒണ്ട്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ.
ആഹ് ഇതാ മക്കള് ഇതെന്നെ. നമ് മക്കളെ ഫോൺ എട്ക്കാ ഓർഡറെയ്യാ വീട്ടിലെ ഫുഡ് അതൊന്നും വേണ്ടല്ലൊ. ഓർഡറെയ്യുക പിന്നെ ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള മ് അതിനക മീഷോ ഇതിനാത്ത് എല്ലാം കേറി വസ്ത്രവും നോക്കി ഇഷ്ടമുള്ളത് ഇന്നത് കാണിച്ചു ഓർഡറെയ്തു. ഇതാണല്ലൊ ക്ക പ്പം പണ്ടൊക്കെയാണ് നമ്മളൊരു ഉ പെരുന്നാളൊ ഒരു ഓണൊ അങ്ങനെ വരുമ്പഴത്തേക്കും കടയിലേക്ക് പോയി ഇങ്ങനെ എല്ലാം പോയി കടേ കേറി നോക്കും മേടിക്കും ഇതാണല്ലൊ
അതെ പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നു അല്ല. ഇപ്പൊ കടകൾലൊക്കെ അതുകൊണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് തെരക്കും കൊറവാണ്.
ഒട്ടും തെരക്കില്ലല്ലൊ.
അതെ. അത് മാത്രല്ല ഉം ഉം. അതെ അതെ. പണ്ടൊക്കെ ആണെങ്കില് അഹ് എന്താ ഇപ്പം വീടുകൾല് പത്രം വെരുത്തുന്നത് വളരെ കൊറവാ. അത് ശ്രദ്ധിച്ചിട്ട് ണ്ടൊ പണ്ടെ യാണെങ്കില് രാവിലെ പാൽക്കാരൻ്റെ, പത്രക്കാരന്റെയും സൈക്ക്ള്ന്റെ ബെല്ലും കേട്ടായിരിക്കും പ്പ എല്ലാ വീടുകൾലേയും കാരണവന്മാരൊക്കെ ഒർ ഒറക്കൊണരുന്നത്. പക്ഷെ ഇപ്പൊ ങ്ങനെയല്ല പൊറ്ത്തുന്ന് വാങ്ങുന്നു. പ്പ ആഹ് മൊബൈൽ ഫോണിലെല്ലാം അറിയാൻ സാധിക്കുന്നുണ്ട്.
ആഹ് ആഹ്
കേക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
ആഹ്. അപ്പം കാലം വളരെ എന്താ പുരോഗമിച്ചോണ്ടേ ഇരിക്കാണ്. അത് പോലെ റേഡിയൊ. പണ്ടൊക്കെ റേഡിയോയിലൂടായിരുന്നു വാർത്ത അറിഞ്ഞിരുന്നെ. അന്നൊന്നും ടി വി ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് ശബ്ദം മാത്രേ ഒള്ള്. ഇപ്പൊ ഏഹ് ടി വി വന്നപ്പൊ നമുക്ക് ശബ്ധൊ ഒണ്ട്. ക് ക്യാ കാണേം ചെയ്യാം രണ്ടും. ദൃശ്യവും, ശ്രവ്യവും ടി വി എന്ന് പറയുന്നത് ഒരു ദ് ദൃശ്യ മാധ്യമവും, ശ്രവ്യ മാധവും മാധ്യമം കൂടിയാണല്ലൊ. പിന്നെ മൊബൈൽ ഫോൺ വന്നപ്പൊ തത്സമയം ലൈവായിട്ടെന്നെല്ലാ അറിയാൻ പറ്റും. പ്പൊ ഓരോ കാലഘട്ടത്തിനൻസരിച്ച് ഓരോരോ മാറ്റങ്ങൾ വന്നോണ്ടിരി ക്യാ.
ഇതിപ്പോ ഈ റേഡിയൊക്കെ പുരാവസ്തു വെച്ചേക്കണ പോലെയാണ് ഇപ്പോഴത്തെ ആ ഇത് വെച്ചേക്കണത്.
ആഹ് അത് സത്യല്ലെ റേഡിയോ കാണാനില്ല. പ്പൊ ഇനി ഇനി വരുന്ന തല മുറയിലുള്ള കുട്ടികളോട് റേഡിയോ എന്താണന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മള് യോ ഓം മൊബൈൽ ഫോണിൽ സെർച്ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥേയിരിക്കും.
അവസ്ഥയാ നമ്മടെയെക്കെ ചെറുപ്പത്തില് ഈ കോളാമ്പി വെച്ചുള്ള ആ ഒരു സംഭവണ്ടല്ലോ അത് കൂട്ട ഞാൻ കണ്ടിട്ടില്ലെന്നാ അവരുടെയൊക്കെ ചെ ചെറുപ്പയീ സിനിമേല് പഴേ സിനിമേലൊക്കല്ലേ നമ്മള് കണ്ടിട്ടൊള്ളു
അതെ അതെ ഇപ്പൊ കോളാമ്പി കാണാനില്ല.
ഇല്ല ഇല്ല ഇല്ല കോളാമ്പി കാണാനില് ഞാൻ കണ്ടിട്ടില്ല ആ അത് കണ്ടിട്ടില്ല. സിനിമേലൊക്കെ കണ്ടിട്ടുണ്ട് അകോളാമ്പി വെച്ചുള്ള ആ ഒരിത്. എന്നു പറഞ്ഞോല് ഞാനാ ഇപ്പം പിള്ളേർക്ക് റേഡിയോ, ടേപ്പ് ആ ടേപ്പ്റെകോഡ് വി വി സി ആഹ് ആഹ് അതില്ലായിരുന്നോ? വല്ല്യ കാസറ്റ് വെച്ച് സിനിമ കാൺണെ.
അറിയാം അറിയാം
ആഹ് ആ സംഭവൊന്നിപ്പൊ ഇല്ലല്ലോ.
അതെ സത്യാണ്.
അ് നമ്മുടെ ഇവിടെ ഒരു കൊച്ചിനൊണെങ്കിൽ ആഹ് അവനീ പുരാവസ്തുൻ്റെ അങ്ങനെ ശേഖരിക്ക്ണ്ട് അതിനാത്ത് ഇവം വെച്ചേക്ക്ണ് ഒലക്ക, ഒരള്, പിന്നെ അമ്മിക്കല്ല്, ആട്ടുകല്ല്, റേഡിയോ അങ്ങൻത്തെ ആതൊ ക്കെയാണ് വെച്ചേക്ക്ണത് നമുക്കത് അത്ഭുതം പോലെ തോന്നും.
അത് പറഞ്ഞപ്പഴാണ് ആഹ് പറഞ്ഞോ.
ഫോണിങ്ങനെ നമ്മള് ഒരോ കോയിനിട്ട് വിളിക്കണ ഫോണ പണ്ടൊക്കെ അങ്ങനെ ഇല്ലായിരുന്നോ ആഹ് സംഭവൊക്കെ ആ കൊച്ച് ഇങ്ങനെ ഇത് പുരാവസ്തുവിന്റെ ഇതായിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്.
ഉം അത് സത്യാണ് അത് മാത്രല്ല ഇപ്പൊ അമ്മിക്കല്ലിന്റെ കാര്യം പറഞ്ഞപ്പഴാ ഞാൻ ആലോയിച്ചത്. ഇപ്പൊ അമ്മിക്കല്ല് എല്ലാ വീട്ടിലും അടുക്കളേല് ഒരു ഫാഷനായിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനാണ്. കാര്യം മിക്സി മിക്സ് സീന്ന് പറയുന്നൊരു സാധനം വന്നതോടെ അമ്മിക്കല്ല് അമ്മിക്കല്ല് പിന്നെ അനങ്ങിയിട്ടേ ഇല്ല പല വീടുകൾലും.
അതെ അതെതെ.
ആ മിക്സി ഗ്രൈൻഡർ ഇതൊക്കെ വന്നശേഷം. അമ്മിക്കല്ല് ആട്ടുകലൊക്കെ വെറും വെറുതെ മനുഷ്യൻ ഒരു അലങ്കാരത്തിന് വേണ്ടിട്ട്. ഒരു സൈഡില് വെച്ചിരിക്കുന്നു അത്രയുള്ളൂ.
അത് അതന്നെ പിന്നെ ഈ കലപ്പ പോലത്തെ.
ആഹ്. കലപ്പയൊന്നും ശരിക്കും പറഞ്ഞാ ഞാൻ കണ്ടിട്ടില്ല കാര് പണ്ട് ചിത്രത്തിലൊക്കെ കണ്ടിട്ടൊള്ളു. കാളെ ഉപയോഗിച്ച് കണ്ടം പൂട്ടുന്നതൊക്കെ. ഇപ്പം പക്ഷെ അയിന് പകരമായിട്ട് ട്രാക്ടർ അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ വന്നിട്ടുണ്ടല്ലോ.
എന്തെല്ലാം സജീകരണം ജെ സ് വിജ എന്തോ ഈ ആനെടെ. എന്തു മാത്രം നമ്മള് പണ്ട് ആനനെ കാണുന്നെ അല്ലേ റോട്ടികൂടെക്കെ എന്ത് ചങ്ങലെകിലിങ്ങി ആന പോണത്. ഇപ്പ അത് മക്കൾക്കൊന്നും കാണാൻ പോലില്ല മക്കൾക്കും ഇല്ല നമ്മക്കും ഇല്ല ഇപ്പ ഭയങ്കര യാദ ഷികമായിട്ട ആനേനെ കാണണത് തന്നെ. അതും ലോറിയേ കേറ്റിക്കൊണ്ട്.
അതെ എങ്കില് ഞാൻ പിന്നീട് ഒരു ദിവസം വിളിക്കാം.
ആഹ് ആഹ് ആയിക്കോട്ടെ എന്നാ ശരി എന്നാ വിളിച്ചതില് നീ എടക്ക് വിളിക്ക്ട്ടോ?
ആഹ് ഓക്കെ ഓക്കെ ശരി